കേൾക്കുന്നാ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് എന്താ മയണ്ടോ
ഓഹ് നല്ല മഴയല്ലെ
ഇപ്പോ എ ഇണ്ടോ അവിടെ ഇണ്ടോ മയ അതെയാ.
ഓഹ് ഇപ്പം മഴ ഇങ്ങനെ തോർന്ന് കൊറ ച്ച് തോർന്നിട്ട്ണ്ട്. ഇനി ഇപ്പ പെയ്യു ആയിരിക്കും നല്ല കട്ടിയുള്ള കാലാവസ്ഥയാ
ആഹ് ഇവിടെ നല്ല വെയില്. ഓരോരോ ഒരോ സ്ഥലത്ത് ഓരോരോ ഇതല്ലെ
ആഹ് അതെന്നെ ഇവിടെ നല്ല മഴയാ
ആഹ് അതെ അതെയാ ങ് ഹാ ഇത്
പിന്നെന്താ?
ഫുഡ് കറി ഇപ്പം
ഇന്ന് സാമ്പാർ ഇണ്ടാക്കിട്ട്ണ്ടേര്ന്നു സാമ്പാർ മീൻ കറിയും വെച്ചു ഇനിയിപ്പം വൈകുന്നേരത്ത് എന്തെങ്കിലും മീൻകറി വേറെ വെക്കണം
ചിക്കൻ കറിയൊന്നും വെക്കത്തി കൂട്ടത്തില്ലേ?
ചിക്കൻ പൊതുവേ മീന് ചിക്കനൊക്കെ കൊറവാണ്.
പച്ചക്കറി അല്ലെ അധികം? ആഹ് അതെ പിന്നെ എർച്ചി അങ്ങനൊന്നും കൂട്ടലില്ല ല്ലേ?
ഇല്ല എന്തെങ്കിലും ഓണം വിഷു അങ്ങനെ എന്തെങ്കിലും പരിപാടിണ്ടെങ്കില് ബിരിയാണി വെ ക്കും പിന്നെ എന്താ നമുക്ക് എപ്പളെങ്കിലും പൊറത്ത് പോവാണെങ്കില് അപ്പ കഴിക്കും. അല്ലാതെ വീട്ടില്
അങ്ങനധികം കഴിക്കലില്ലാല്ലെ? അങ്ങനെ കഴിച്ചു വേറെ
ആഹ് അല്ലമ്മള് പൊതുവേ കഴിക്കല് കൊറവാ.
ആഹ് അങ്ങനെ.
ഇവിടെ മക്കൾക്ക് എടക്കെടക്ക് ആഹ് നെയ്ച്ചോറ് ആക്കി കൊടുക്കും ഏഹ് കാരറ്റും അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് ആഹ് അങ്ങനെക്കെ ഇട്ടിട്ട് ആക്കി കൊടുക്കും
നിങ്ങ ഒൺക്കപ്പോണത്തിന് ഒണക്ക് പിന്നെ അപ്പൊല്ലാക്കല്ണ്ടോ പ്പൊടിയപ്പോം ബട്ടത്തില് നമ്മ ആക്കുന്ന പോലെ ആക്കല്ല്ലാന്ന്ല്ലേ? തന്നെ ആഹ്. അതെ അങ്ങോട്ട് അധികം ഇണ്ടാവുല്ല നമ്മ കാസർഗോഡ് അധികം ഇണ്ടാവേ. അങ്ങൻത്തെ പിന്നെ നിങ്ങള അപ്പിയാറ് അങ്ങനെ ആക്കല് ഇല്ല എന്താ കൊറവാ എന്താ
ആഹ് അതെ നമ്മളിങ്ങോട്ടും അതന്നെയാ ഫുഡക്കെ അങ്ങനെയൊന്നും കൊറെ എപ്പളങ്കി ബിരിയാണിന്നെ ഓണം, വിഷു
ആഹ് അങ്ങനെ അങ്ങനെ ആഹ് അറിയ അത് ആഹ് അങ്ങത്തെ പരിവാടിണ്ടെങ്കി ചെയ്യുന്നുന്തേലും.
ആഹ്, അല്ലാതെ അങ്ങനെ വക്കല് കൊറവന്നെയാ പൊതുവേ കൊറവന്നെയാ. നമ്മള്ന്നല്ല ഈ ഭാഗത്ത്ള്ള ഏകദേശം എല്ലാ ആൾക്കാരും അങ്ങൻതന്നെയാന്ന് തോന്നുന്നു.
ആഹ് അതന്നെ. അല്ലേലും പച്ചക്കറി എല്ലാം നല്ല ഇതല്ലേ? വിറ്റാമിനല്ലേ നല്ലതല്ലേ? കോയി പിന്നെ ആഹ് സ്കൂള്ല്ലാം സ്കൂൾക്ക് കൊണ്ട് പോന്നതോ?
ഇല്ല ഇല്ല ലഞ്ച് കൊണ്ടോണ്ട ഒരു എന്തായിരുന്നു പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് മാത്രം കൊണ്ടു പോണം.
ആഹ് ആഹ് അതെ അവിടുന്ന് ചോറെല്ലോണ്ട്?
ആഹ് അവിടുന്ന് നല്ല സാമ്പാറും ചോറും അവിയല്, കൂട്ടുകറി അവ്ട്ന്ന് നല്ല ഭക്ഷണം തന്നെ.
ആഹ് സ്കൂള്ല് നല്ലല്ല ഇപ്പൊ ഇണ്ട്. പണ്ടന്നും അങ്ങനെ ഇല്ല. ആഹ് ആഹ് ആഹ് അത് തന്നെ കഞ്ഞീ പയറന്നെ ഇപ്പ ഇങ്ങക്ക് എല്ലാം ഉണ്ട്ല്ലേ? ഉം കൂട്ട്കറി ഇപ്പൊക്കൊ കഴിച്ചതന്നെണ്ടാന്നത്. ഇപ്പൊ ഓരോര് തരല്ലോ? പച്ചക്കറി അങ്ങത്തെ നത്തെ എല്ലാം
ആഹ് ഇപ്പൊ പച്ചക്കറി പിന്നെ സ്കൂളുകളില് മു
ആതെ ആഹ് അതെ ഒരോര് ദിവസത്തില് മുട്ട, പാല് അതെല്ലോം ഉണ്ടല്ലോ?
ആഹ് ഞമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കഞ്ഞിയും പയറും കഞ്ഞീം പയറും ന്റെ അവസ്ഥതന്നെ.
അത് തന്നെ ഇപ്പ വാണ്ട ആർക്കും വാണ്ടല്ലോ
ഇപ്പൊ ആർക്കും വേണ്ട പിന്നെന്താന്ന് ച്ചാ നമ്മള് കഴിക്കുന്ന കാലത്ത് അസുഖങ്ങളും കൊറവേന്നു. നമ്മളെ ഫുഡിന്റൊക്കെ ആയിരിക്കും.
ആഹ് എന്തെല്ലാം ഭക്ഷ പച്ചക്കറി അങ്ങനത്തെന്ത് നല്ല നല്ലനല്ലല്ലേ? ഇപ്പ എന്തല്ലാ കെമിക്കൽ എല്ലാം ഇതാക്കിട്ടല്ലേ ഇത
ആ ഇപ്പം പിന്നെ സ്കൂളിൽ ഇപ്പം കൊറേ പച്ചക്കറി തോട്ടവും കാര്യങ്ങളൊക്കെണ്ട്.
ആഹ് പച്ചക്കറിയ ആടുണ്ടാ ഉം
ആഹ് സ്കൂളിൽ പച്ചക്കറി തോട്ടൊക്കെണ്ട് പിള്ളേരൊക്കെ കാണാം വേ വേനൽക്കാലൊക്കെ ആവുമ്പോ പിള്ളേർന്നെ വെള്ളൊക്കെഴിക്കുന്നൊക്കെ കാണാം.
അക്കാ അതെയ ഉം അത് നല്ലത് അതുകൊണ്ട് അതിലേക്കെ എന്താ അടുക്കാല മരുന്ന് അങ്ങത്തൊന്നും.
ആഹ് അങ്ങനെയൊന്നും എടുക്കൂല്ലല്ലോ സാധാരണ വെള്ളം മാത്രമേ ഒഴിക്കൂ പിന്നെ എന്തെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന അല്ലാതെ വേറെ വളമൊന്നും ചേർക്കിലില്ല.
പക്ഷ പീട്യേ നല്ല വേങ്ങുമ്പോ ദൂരത്ത നിന്ന് വരുമ്പോതെല്ലാം അടിക്കുന്നല്ലേ?
ആഹ് അതെന്നെ മരുന്ന് അടിച്ചിട്ട് കൊണ്ടിരുന്ന അല്ലേ?
അഹ് അതന്നെ ഇതെല്ലാം ഇതാക്കുന്നു.
പിന്നെ സ്കൂളിൽ പരിപാടിക്കൊക്കെ പോവാറുണ്ടോ?
ആഹ് ആഹ് പോവലുണ്ട് പരിപാടി പോ കുട്ടിപ്പ് കുളർതെല്ലാം ഉണ്ട് കുട്ടികളതെല്ലാം ഉണ്ടായി ഡാൻസ് ഒപ്പന. അന്നെ മണവാട്ടിഐറ്റെല്ലാം ഉണ്ടായി.
ആഹ്
ഇപ്പോ പോയിന് ഇപ്പം രണ്ട് മാസം സ്കൂളടക്കുന്നതിന് മുമ്പ്. ഉണ്ടായ പരിപാടി അപ്പം ഉണ്ടായി
പക്ഷെ നമ്മളെ നമ്മള് പഠിച്ച കാലഘട്ടത്തിലെ ആ ഒരു വൈബൊന്നും ഇല്ല ഇപ്പൊ.
ആഹ് ഇല്ല അതൊരു കാലം.
ആഹ് അതൊരു നല്ല കാലം തന്നെയ ആയിരുന്നു.
അതുപോലെല്ല ഇപ്പൊ ആകെ മാറിയല്ലേ ലോകന്നേ
ആഹ് അത് ന്നേ ഇപ്പൊന്ന് എന്താ കൈകട്ടികള് ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് പണ്ട് ഞ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു തിരുവാതിര ഇണ്ടാവും ഒര് ഒപ്പന ഇണ്ടാവും.
ആഹ് ബാഗീ അധിക സിനിമക്ക് ഡാൻസ് ആഹ് അതന്നെ.
ആഹ് നാടോടി നൃത്തം ഭരതനാട്യം അല്ലാതെ വേറെ എല്ലോം പരിപാടിയൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല.
ആഹ് ഇപ്പൊ എല്ലാ സിനിമന്റെ പാട്ട് ഇട്ടിട്ട്. ഇഈ നല്ലല്ലേ
ആഹ് പാട്ട് ഇട്ടിട്ട് കളിക്കുന്ന.
കളിക്കുന്ന് നല്ല നല്ല ഇത് എന്നിലും കാണണ്ടേ ഇപ്പഴത്തെ സിനിമാൻ്റെ പാട്ടും മറ്റേ ഡയലോഗും എല്ലാം മിക്സ് ആയത്-
ആഹ് ഡയലോഗ് പ്പ് ഡാൻസില് തന്നെ ഡയലോഗ് ള്ള സ്ക്രിപ്റ്റ് പോലെയാണ് എല്ലാരും അവതരിപ്പിക്കുന്നേ-
ക്കമാറിന്റെ മറ്റേ ൽത്തെ അതേക അതേ ഉണ്ടാവും.
അതന്നെ അങ്ങനത്തെല്ല സ്ക്രിപ്റ്റ് പൊലേ യില്ലെ സാനക്കെണ് ഞ എല്ലാരും കാണാനും നല്ലന്നെ എന്താ പറയാ നമ്മളൊക്കെ പഠിക് ക്കുമ്പോ ഒപ്പനയാണ് മെയിനായിട്ട് ഒ
ആ ഒപ്പന അധീക ഇത് ഇപ്പൊ ഒപ്പനായിട്ട് കൂടുതലുണ്ട് ഇങ്ങനത്തെത്.
ഒപ്പന എന്നെ ഇപ്പൊ എന്താ പറയാ പണ്ടൊക്കെ പൊതുമാരി അനങ്ങാതിരിക്കും. മണവാട്ടിയായാല് കളിക്കൊന്നില്ല ഇപ്പത്തെ മണവാട്ടിയാണ് കളി ക്കുന്നത് അ ഇപ്പ ഷൂസർക് യ്യന്നേകഴിഞ്ഞ പ്രാവാശ് ക്കം മക്കളെ തിരുവ
തിരുകളിക്കുന്ന ഒപ്പനയിൽ ബലിയശുമ
ഏഹ് സ്കൂളന്ന് ടീച്ചർ വിളിച്ചല്ലാം പറഞ്ഞു ഷൂ കൊണ്ടുവരണം ഞപറഞ്ഞ് എന്തിന ടീ ച്ചറേ ഷൂ ആഹ് ഒപ്പനക്ക് ഷൂ ഇട്ടിട്ടാ കളിക്കണ്ടേ
ആഹ് ഒപ്പനക്ക് ഷൂ കണ്ടി ഞമ്മളോടെ വെക്കു ഒപ്പനക്ക് ഷൂ ഇട്ടിട്ട് കളിക്കന്ന്.
ആഹ്
ഇതെല്ലാണ്ട് ഇത് ടീവി സീരിയലെല്ലാം നോക്കലുണ്ടാ സീരിയൽ സിനിമ
സീരിയല് കൊറവാണ് എന്നാലിപ്പം ഒന്ന് രണ്ട് രണ്ട് സീരിയല് കാണും
സുന്ദരിയാ
സുന്ദരി കാണലുണ്ടോ അഞ്ചു സുന്ദരികൾ പി ഏത് കാണുന്ന
ഇല്ല ഞാന് ഏഷ്യാനെറ്റ്
ഏഷ്യാനെറ്റാ ആഹ് ഞാ സൂര്യ
ഏഷ്യനെറ്റിൽത്ത് നോക്കലില്ല സൂര്യേലത്തെ ഒന്ന് നോക്കിയങ്ക ഒന്നും നമുക്ക് ഏത്ന്ന് അറിയുന്നില്ലാല്ല പിന്നെ അതെ ഐ ഇതന്നെ ഫുള്ള് നോക്കും ആഹ്
ആ ഞാനിത് മഴതോരും മുമ്പേ
അതാ മഴതോരും മുമ്പ് ആഹ്
അതിന്റെ നോവലിണ്ടായിരുന്നു മുമ്പ് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മലയാള മനോരമ ആഴ്ച പതിപ്പില്ലേ
മറ്റേ നല്ല പാന്റ് പോലത്തെ മഴ തോറും മുമ്പിലത്തെ മറ്റേയ്ൽ ഉണ്ടായി. ചെറിയ പെണ്ണ് ആഹ്
ആഹ്
എന്ത് അതൊന്നും വായിക്കലില്ല മനസ്സിലായി
ആഹ് അതില് അത് വായിച്ചിട്ട് ആ കഥ കേട്ടപ്പ അതിന്റെ അതേ കഥയാത് അതവര് സീരിയലാക്കി എടുത്തത്
ഉം നല്ല പാങ്ങണ്ട് നല്ലോരു ബേജാറ് ആഹ് നല്ലായിണ്ട്ത് ഞാൻ നോക്കും എടക്ക് നോക്കിനീ എപ്പഴും ഡെയ്ലി നോക്കലില്ല
ആഹ് ഞങ്ങള് കണ്ട പരസ്യം വരുമ്പോ അപ്രം ഇപ്രം മാറ്റി വെക്കും ഒന്നിക്കില് സീ ടി വി വെക്കും അല്ലെങ്കിൽ ഏഷ്യാനറ്റ് വെക്കും ആ അങ്ങനെ
ആഹ് അതന്നെ ഉം ഫോണ് നോക്കുന്നെങ്കി പുള്ളാർക്ക്ണ്ട് രണ്ടാള് നോക്ക്ന്നു സുന്ദരി അഞ്ച് സുന്ദരി സൂര്യേലെ സൂര്യേല ഇപ്പ തൊടങ്ങിയെ അത് നോക്ക്ന്ന് അത് നല്ല ഒരു പ്രേതത്തിന്റെ പോലത്തെ ആഹ് പ്രേത ആഹ് ഒരിത്
ആഹ് ഞാനിവിടെ ഫോണ് മക്കളും നോക്കയില്ല ഞാനെന്തെങ്കിലും വർക്ക് ഇണ്ടെങ്കില് മാത്രം ഫുൾ ടൈം ഫോണിലിങ്ങനെ നിക്കുന്ന അല്ലാതെ ഫോണെടുത്ത് കളിക്കാനൊന്നും അങ്ങനെ മക്കക്കും കൊടുക്കൂല്ല നമ്മളിന്ന് ഫോണ് നോക്കുവല്ലോ നമ്മള് നോക്കുന്നുണ്ടെങ്കിലല്ലേ
അതെ കൊടുത്തും ബാക്കി പുള്ളേരെ തന്നെ ഈ .
ആഹ് പിള്ളേർ പിന്നെ ഒന്നാമതിന്ന് വെച്ചാല് പഠിക്കുന്നേലൊന്നും ശ്രദ്ധയുണ്ടാവില്ല എപ്പളും ടീവി ഫോണ് ടീവി ഫോണ് എന്നുള്ള രീതിയിലേക്ക് മാറേം ചെയ്യും
പിന്നെ ചെല്ലത് പിന്നെ കൊറച്ചു വൽതായാലും പറഞ്ഞാത് കേക്കൊന്നുമില്ല ഇവിടെന്തും കേക്കുന്നില്ല ചെറിയപ്പളെ തെരക്കിങ്ങ പിന്നെ ആ ഫോൺ കൊടുത്തില്ല പറഞ്ഞ് തുള്ളലും ഇതും
ഞാൻ ചെറുപ്പത്തിലേ കൊടുക്കാത്ത കൊണ്ട് പിന്നെ ഫോണിന്റെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല വീടിന്റെ ഫ്രണ്ട്സ് എല്ലാം വളിക്കുമ്പോ പറയ്യ് കൊടുക്കാത്തെ നന്നായി എന്താ പറയാ അവരെ ആഹ് പിള്ളേരെ ഒക്കെ അഞ്ചിലും ആറിലും പഠിക്കുന്നു ഫോൺ ഇല്ലാണ്ട് അവർക്ക് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങൂില്ലന്ന്
ആഹ് അതെന്നെ അത് ഇങ്ങനെ തുന്നുമ്പത്തെ അയിന് നോക്കിട്ടാണ് വഴിക്ക് പോണത്.
ആഹ് അതന്നെ അവര് പറയും എന്നോട് പറയും ഞാൻ പറയും ഞാൻ ഫോണ് കൊടുക്കലേ ഇല്ല ഇന്ന് കൊടുക്കാത്തേ നല്ല കാലാണന്ന് പറയും
ആഹ് കൊടുക്കാത്തൊക്കെ നല്ലത് അതന്നെ
പിന്നെന്ന് വെച്ചാ നമ്മളെ ആവശ്യത്തിന് കിട്ടുവെ ല്ല കൊടുത്തു കഴിഞ്ഞാല്
ആഹ് അതന്നെ ങ്ങാ പറഞ്ഞതന്നെ ഇപ്പൊ വിളിച്ചങ്കെ ആയി പിന്നെ വിളിക്കാൻ നമുക്ക് കൈയല്ല ഓരോ ഫോൺ നോക്കിയൊക്കെ ചെയ്യും ഓൺലൈനില് കാണലില്ലാ ന്ന് പറയലുണ്ട്. വൈന്നേരം ആയങ്ക പിന്നെ നിന്നെ കാണാലില്ല.
ഹു ഹ് ഒന്നാമതേയ് ഇവരെ ഫോൺ എടുത്തഴിഞ്ഞാ പിന്നെ നമുക്ക് നമ്മൾ ആവശ്യ പിന്നൊരു കോൾ ചെയ്യാനോ ഒന്നിനും കിട്ടല്ല അഥവാ ആരങ്ങും വിളിച്ചാൽ തന്നെ കോൾ അവര് കട്ടാക്കി വെക്കും.
ന്തേയ്‌ കട്ടാക്കിയെ അതന്നെ കട്ടാക്കും അങ്ങനെല്ലാം ചെയ്യുന്നു.
ആ അതന്നെ പിന്നെ നമുക്ക് വിളിക്കാനും പറ്റൂല്ല ഒന്നും ചെയ്യാനും പറ്റൂല്ല അങ്ങത്തെ അവസ്ഥയാ
ഉം അതന്നെ
അതുകൊണ്ട് ഞാന ന്നേരം കൊടുക്കലും ഇല്ല അതൊണ്ട് എനിക്കിപ്പ അതിന്റെ ടെൻഷ ഷനൂല ഞാൻ എടുക്കുമ്പോ അങ്ങനെ വരുവയില്ല ഫോണോട് അങ്ങനെ വല്യ
ആഹ് അല്ല ഫസ്റ്റ് നോക്കീട്ട് ഇതായാലെ പിന്നെ അയിനന്നെ ഇതാക്കും.
ആരെങ്കും വിളിച്ചാ തന്നെ ഒന്ന് ഫോൺ എടുക്ക് ന്ന് പറഞ്ഞി ട്ടുണ്ടെങ്കി അത് എടുത്തിട്ട് ഞാൻ വിളിക്കുതാണെങ്കിൽ അവിടെ കൊണ്ട് ത രും എന്നാലോ ആ ഫോൺ എടുക്കുന്ന പരിപാടിയില്ല
എൽ കെ ജി പ്പൊ യു കെ ജി യു കെ ജി പഠിക്കുന്നതല്ലേ ബൽ അതല്ലേ?
കെ ജി ല് ആഹ്
ആഹ് ചെറുതല്ലേ അത് അപ്പളേ നോക്കിയത് നിർത്തിയെങ്കിൽ പിന്നെ നോക്കല്ല അല്ലേ ഇപ്പൊ ചെറുതല്ലേ കുഞ്ഞി പോലന്നെല്ലേ എൽ കെ ജി യു കെ ജി പഠിക്കുന്നു
ആ ഞാൻ വിളിക്കാട്ടോ ന്നാ ല്
ഓക്കെ ശരി